ഹലോ ആഹ് ഹലോ പറയൂ എന്താ പരിപാടി ഹലോ ആ കേൾക്കുന്നുണ്ട് എന്തേയണ്.
ഫുടൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടക്കുന്നു
അതെ ഞാനും അതെ ഊണ് ഊണ് കഴിച്ചിട്ട് കെടക്ക പിന്നെ എന്താണന്നു. സ്പെഷ്യലാ
ഇന്ന് സ്പെഷ്യല് ചൂരക്കറിണ്ടാരുന്നു ചൂരകറി ചൂരണ്ടാരുന്നു അപ്പൊ അത് കറിയാക്കി പിന്നെ പുളിശ്ശേരിയുവാക്കി ബീറ്റ്റൂട്ട് തോരൻ ഒക്കെ വെച്ചു.
അതെ ഓക്കെ ഇവിടെ ആഹ് ഇവിടെ മോരുകറി പിന്നെ ഉണക്കൽ വറുത്തത് ആ പിന്നെ വെണ്ടക്ക ഉപ്പേരിയും അച്ചാറും
അ ആ മീനൊന്നും കിട്ടീല്ല
മീനാ മീന് ഉണക്കല് ഉണ്ടാര്ന്നു അപ്പൊ ഇന്നലെ മീൻ വാങ്ങിട്ടുണ്ടാര്ന്നു അപ്പ അതുകൊണ്ട് ഇന്ന്. മോരുകറിയാക്കി ഇന്ന് പച്ചക്കറിയാക്കി എപ്പോഴും മീനായ ആർക്കും വലിയ ഇഷ് ഇഷ്ടല്ല അതേപോലെ എന്നും പച്ചക്കറി ആണെങ്കിലു ഇഷ് ഷ്ട്ടല്ല അപ്പ് ഇപ്പൊ കൊറച്ച് രണ്ടു ദൂസ് സം പച്ചക്കറി വെച്ചാ അപ്പൊ ഒരൂസം മീൻ വാങ്ങും അപ്പൊ പിന്നെ പച്ചക്ക ക്കറി അങ്ങനെ ങ്ങനെ മാറ്റി അങ്ങനെ പിന്നെ മീണ് വല്ലാണ്ട് മടുക്കുമ്പോ ഒരു സം ചിക്കൻ വാങ്ങും അങ്ങനെ.
ഉം ഉം ഇവിടെ മീനാണ് കൂടുതലും.
അതെ. ഞാന് ഹസ്ബന്റ് നാട്ടിലുള്ളപ്പോ ഒരുവിധം എല്ലാ ദിവസം മീൻ തന്നെ ആൾക്ക് മീൻ തന്നെ വേണം. മീനാ ചിക്കനോ ബീ ഇപ്പ അങ്ങനെ എന്തെങ്കിലും വേണം പച്ചക്കറി ഇഷ്‌ട്ടെ അല്ല. പച്ചക്കറിയില് സാമ്പാർ മാത്രേ ഇഷ്ടള്ളു വേറെ മോ അങ്ങനത്തൊന്നും ഇഷ്ടല്ല ഇലക്കറികള് അതൊന്നും തീരെ ഇഷ്ടല്ല. അപ്പൊ എപ്പളും മീനന്നെ ആയിരിക്കും. മീന് കഴിച്ച് കഴിച്ച് നമുക്ക് മടു പ്പാവും.
ആഹ്. ഇവിടം ഇവിടെ പിന്നെ അയിത് തന്ന അ ത് തന്നെ ഇവിടെ അവസ്ഥ എന്റെ കാര്യം എനിക്കു ഇങ്ങനെ മീന് കണ്ടിന്യൂസ് മീൻ കഴിച്ചുഴിയുമ്പോ എനിക്ക് പിന്നെ വേണ്ട.
ആഹ് നമുക്ക് അതന്നെ ഒരു മടുപ്പ് വരും ല്ലേ ഉം പിന്നെ
ആണ് കൂടുതലും കിട്ടുന്ന നമുക്കെ ഉം. പിന്നെ മീൻ എടക്ക് വല്ലം ചിക്കൻ വാങ്ങിക്കും പിന്നെ കുഞ്ഞിപ്പ സ്കൂളിൽ പോവാത്തത് കൊണ്ട് ചിക്കൻ അങ്ങനെ വലുതായിട്ട് വാങ്ങിപ്പില്ല സ്കൂളിൽ പോകുമ്പോം അയാക്ക് മീനൊന്നും വേണ്ട ചി ക്കനോ ബീഫോ എന്തേലും മതി അപ്പം അയിന് വേണ്ടിട്ട് വാങ്ങിച്ച് വെക്കും പിന്നെ
ക്കാ വെജിറ്റബിളാണോ
ഞാൻ അങ്ങനെ ഇല്ല എനി ക്ക് അങ്ങനെ മീൻ നിർബന്ധമില്ല ക്ഷെ എന്താലും നമ്മള് ചോറ് കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ഏഹ് തോരനോ എന്തെങ്കിലും വേണം പച്ചക്കറി എന്തെങ്കിലും വേണം അങ്ങനെ മീൻ നിർ ബന്ധം ഇല്ല ന്നാലും കൂടുതല് എനിക്കിഷ്ടം പിന്നെ രസം, ചമ്മന്തി ഈ മറ്റേ കൊണ്ടാട്ടം മുളകൊ ക്കൊണ്ടല്ലോ തൈരിലിടണ മൊളക് അതൊക്കെ അതൊക്കെ ആണെങ്കി നല്ല രീതി ക്ക്‌ ചോറ് കഴിക്കും.
അയ്ശരി ഓക്കെ
ആണെങ്കി കഴിക്കും അങ്ങനെ നിർബന്ധമില്ല അതൊന്നും
എനിക്കും ഇതൊന്നല്ല ഇഷ്ട്ടം രസം ഒക്ക നല്ല ഇഷ്ട്ടാ
ആ ഇവിടേം അതൊക്കെ തന്നെ.
ങാ
പിന്നെ ഇവിടെ നമുക്ക് കൂടുതലും മീൻ കിട്ടും. നമ്മളിപ്പത് പൈസോടുത്ത് വാങ്ങിക്കേണ്ടി വരത്തില്ല. മീൻ കണ്ടിന്യൂ മീൻ ഇബടെ വൈകിട്ട് ആമ്പടത്തേക്ക് ഫ്രഷ് മീൻ കൊണ്ടുവരും. അച്ഛനൊക്കെ വെള്ളത്തിലും ബോട്ടിലും ബോട്ടിലൊക്കെ പോയിട്ട് വരുമ്പഴേ
ഉം ഉം ഉം ബൈക് ട്ട് വൈകിട്ട് എങ്ങനെ അവിടെന്താ? പൊഴേ അങ്ങനെ എന്തേ ലും അടുത്ത്ണ്ടോ?
ഇല്ല കടല് കടൽല് പണിക്ക് പോയിട്ട് വരും. ആ കടലിന്റെ അടുത്താ വീട്. നമ്മുടെ വീടില് നിന്ന് നോക്കുമ്പോ കടല് കാണാം. മത്ര അടുത്ത അപ്പം ബോട്ടിലോ വള്ളത്തിലോക്കെ അവര് പോയിട്ട് പോയിട്ട് വരുമ്പോ വൈകിട്ട് ഫ്രഷായിട്ട് മീൻ കൊണ്ടുവരും.
അതെ അതെ അങ്ങനെയാകുമ്പോ എങ്ങനെ ഇണ്ടത്? അങ്ങനെ നമ്മള് കടൽല് അപ്പ തന്നെ പിടിക്കുന്ന മീന് എങ്ങനെ?
നല്ലയാ ഫ്രഷ് മീൻ നമ്മള് ഒരുപാട് ഈ ഐസിട്ട മീനേക്കാളും നല്ലയല്ലേ ഫ്രഷ് മീൻ
ആ ഫ്രഷ് മീൻ നല്ലതാണ്. പക്ഷെ നമ്മക്കത് ടേസ്റ്റ് എങ്ങനെ? ഇല്ലാ അപ്പോ
ആ ഇതിപ്പോ രാവിലെ ആയിരിക്കും പിടിക്കുന്ന മീൻ ഇപ്പോ വെളുപ്പിന് ഒരു മൂന്ന് മണിക്കൊക്കെ പോകും വള്ളോം ബോട്ടും ഒക്കെയ് പോയിട്ട് ഓര ഊ അവർക്ക് ഒരു പത്ത് മണിയൊക്കെ ആവുമ്പടത്തേ മീൻ കിട്ടി പിന്നമ്മള് വീട്ടി കൊണ്ടുവരുമ്പട് ത്തേക്കും വൈയീട്ട് ഒരു അഞ്ചാറ് മണിയൊക്കെ ആവും. പ്പ അത്രേം ഒരു ടൈം അ ഒരിതേ ഉള്ളൂ ഇപ്പ തന്നെ നല്ല മീൻ ഇവിടെന്ന് ഇവിടെ ആരും ഈ
അതത് നല്ലത് നല്ലത് അപ്പ പിടിക്കുന്ന മീനാണ് കൂടുതല് നമ്മള ശരീരത്തിന് നല്ലതേ
ആഹ് അതെ ഇപ്പ കൊണ്ടുവന്ന നമ്മളിപ്പോ ഇപ്പോ കൊണ്ടുവരുന്നെങ്കി വൈ ഇപ്പടുത്ത് ഇപ്പൊ ഉച്ചക്ക് വീട്ടിൽന്ന് കൊണ്ട് വന്നായിരുന്നു മീൻ അച്ഛൻ ബോട്ട് വന്ന് മീൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജില് വെ ച്ചിട്ടുണ്ട്
ഉം ഉം അവര് മീന് മീൻ പിടിക്കാൻ പോകുന്നവരാണോ അതോ ആഹ് ബോട്ട് ബോട്ടില്ല ആഹ് ആഹ് ഓക്കെ ഓക്കെ
കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അപ്പ നാളത്തേക്ക് നമ്മളെടുക്കും പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആഹ് മീൻ എടുക്കത്തില്ല അങ്ങനെ ആഹ് വെക്കില്ല പക്ഷെ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഒരു പാട് മീനുണ്ടെങ്കി എല്ലായിടത്തും കൊടുക്കും
ആഹ് ആഹ് ഏഹ് റേറ്റും റേറ്റുംന്ന റെയ്റ്റും കുറവ് ഇണ്ടാവൂ ല്ലെ
അല്ല നമ്മള് പൈസക്ക അല്ല വാ കിന്നത് കൊണ്ടുവരുവല്ലേ അവർക്ക് ആഹ് അവർ പിടിച്ച് വിറ്റ് ആഹ് ഹാർബറി കൊടുത്തിട്ട് ബാക്കി നമുക്ക് കൊണ്ടര വീട് വീട്ടില്
അയ് ശരിയാ അപ്പൊ പിന്നെ ക്യാഷ്
ഉം ഇല്ല കൊടുക്കണ്ട നമ്മള ഇവിടെ അങ്ങനെ ആരാ വാങ്ങിക ത്തില്ല ഈ പൈസ കൊടുത്ത് അങ്ങനെ മീൻ
ഉം അയ്യോ നമ്മളെ ഞങ്ങടെ ഇവിടെ പറയാ ഇരുന്നൂറിനും മുന്നൂറിനൊക്കെയാണ് മീൻ വാങ്ങുന്ന ഒരു ദിവസം
ഉം ഇവിടെന്ന് ചിലപ്പോം ഒരു പക്ഷെ ഒരു ഇരുപത് മുപ്പത് രൂപക്ക ഇവിടുന്ന് ഹാർബർന്ന് കൊണ്ടു വന്ന മീനായിയിരിക്കും നിങ്ങളുടെ അവിടങ്ങളിലൊക്കെ വരുമ്പോ
സത്യം അതന്നെ ഒരു മത്തിക്ക് വേരെ കൊടുക്കണം ഇരുന്നൂറ് കിലൊന്ന്
അയ്യോ ഇവടതാ ഇപ്പം മത്തി തന്നെ ഇവടൊക്കെ കൂടുതല് മത്തിയെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം പത്ത് മുപ്പത് രൂപയാണ്ടൊക്കെയുള്ളൂ ഒരു കിലോ മത്തിക്ക് ഇവടെ ഇപ്പം കൊടുക്കുന്നത്
ങേ അയ്യോ നമ്മള്ന്ന്ട്ട് ഇന്നാണ് ചെലേ ദിവസങ്ങള്ല് ഇരുന്നൂറ്ണ്ണും കൂടുതലാ ഇരുന്നൂറ്റി നാപത് അങ്ങനെയൊക്കെ ആവുമ്പോ ഞങ്ങളെ വീടിന്റെ അവിടേക്ക് മീൻക്കാരന്നെ വരില്ല എന്താച്ചാ റൈയിറ്റ് കൂടുതലായ കാരണേ
ആഹ് വാങ്ങി ആഹ് വാങ്ങിക്കാം ബുദ്ധിമു
ആഹ് പിന്നെ അവർ ക്കും നഷ് ടല്ലേ വണ്ടീല് പെട്രോളടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ മീൻ ഇത്രെം റേറ്റ് ആവുമ്പൊ ആൾക്കാരും വാങ്ങൂല്ല അവര് ഈയു എണ്ണ അട്ച്ചിട്ട് വരണത് വെറ്തിയാവും. അപ്പ അങ്ങനെ. അപ്പത്രക്ക് റേറ്റ് ആണ് ഞങ്ങൾക്ക് ഇബെട്യൊക്കെ. ഇപ്പ ഞങ്ങള അര കിലോനൊക്കെ വാങ്ങോള്ളൂ നല്ല റേറ്റ് ആവുമ്പളേ ഒരു കിലോനൊന്നും വാങ്ങ ല്ല അര കിലോ നൂറ് രൂപയ്ക്ക് അര കിലോനാ
ഉം പക്ഷെ ഇവിടൊക്കെന്ന് പറയുമ്പഴ്ത്തേക്കും ഇത്രയും അവര് കഷ് ഷ്ട്ടപ്പാട് പ്പെട്ട് ഈ വെളുപ്പിനെ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ പോയിട്ടാണ്. അത്രയും കഷ്ടപ്പെട്ട്ട്ട് ക്ക്ന്ന മീന് വെലയില്ല. പക്ഷെ എന്നാ കച്ചവടക്കാര് പുറ ത്ത് കൊണ്ട്പോവുമ്പ അതെത്ര രൂപക്കാ വിയ്ക്കുന്നത്. നല്ല പാടുപെട്ട് കൊണ്ടുവരുന്നയാ കാര്യം ഈ വെയില് വെയിലാണെങ്കി വെയിൽ ഫുള്ള് കൊള്ളണം. മഴയാണെങ്കി ആ മഴ ഫു ള്ളും കൊള്ളണം. അത്രയും കഷ്ടപ്പാട് പെട്ട് നിന്നാണവരീ മീൻ
പി പിന്നെ ജീവൻ പണയം വെച്ചിട്ടല്ലേ പോണ്.
പിന്നെ അതെ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ പ്രായം ഇയാ അച്ഛന്മാരെല്ലാരും ഈ ജോലിക്കാണ് പോകുന്നത്.
അതെല്ലേ അപ്പൊ ഇങ്ങനെ ഈ നല്ല കാ മഴയൊക്കെ വെര്ണെ
കാറ്റ് സ മഴയൊക്കെ പോവത്തില്ല ഇപ്പ ഈ രണ്ട് ദിവ്സം കൊണ്ട് ഇന്ന് വന്നാലും ഞാന് അന്ന് പോയില്ല പണിക്ക്. കാറ്റും മഴെ ഒക്കെ ആകു മ്പം മുന്ന് അറീപ്പ് കിട്ടും പോവെര്ത് എന്ന് പിന്നെ ചെലെര് ഈ മുന്ന് അറീപ്പ് കേൾക്കാതെ പോയി അപകടങ്ങെൾ വര്ത്തി വെക്കിന്നവര് ഉണ്ട്.
ഉം
ഉം നമുക്ക് ഇവെടെ വീ ട്ടിൽ ബോട്ട് ഉണ്ട് അച്ഛെന് ബോട്ട് ഒണ്ട് സ്വന്തവായിട്ട് അപ്പൊ പിന്നെ അച്ഛൻ അങ്ങനെ പോത്തതെ ഇല്ല മുന്നറിയിപ്പില്ലെങ്കിലും മഴയുണ്ടെങ്കി അച്ഛൻ പോവില്ല അച്ഛന് പേടിയാ
ആ അത് നല്ലതാ അങ്ങന അല്ല എന്തിനാ വെറുതെ ആ അറിഞ്ഞോണ്ട് ഒരാപത്ത്
അതെ അതെ അങ്ങനെ പോവാറില്ല ഇപ്പ രണ്ടുസ്
നമുക്ക് എന്തേലും സംഭവിച്ചാൽ നമ്മക്ക നഷ്ടപ്പെടാനുള്ളു വേറെ ആർ ഒന്നും നഷ്
അതെ അതെ അച്ഛന്റെ കൂടെ ബോട്ടിൽ പോകുന്നതും പ്രായൊള്ളവരാ ആറെഴു പേര് ഒള്ളതെ. പണിക്ക പണിക്കാര് ആറെഴ് പ്രായൊള്ള അപ്പം ആ ബുദ്ധിമു ട്ടോള്ളവരല്ലേ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ലലോ ചെറുപ്പക്കാരല്ലലോ.
അതന്നെ
അതുകൊണ്ട് പോവാത്തില്ല അച്ഛന് ഇന്ന് പിന്നെ പോയി, ഇന്ന് പോയിട്ട്പ്പം ഉച്ചയായപ്പം വന്ന് കൊറച്ച് മീൻ മത്തി കൊണ്ടുവന്ന്
ആ മീന് നല്ല വറുത്ത കഴിഞ്ഞാലൊക്കെ നല്ല രസോണ് ണ്ടാവുലോ.
അതാ ഞാൻ ഇപ് ഇപ്പ എട് അത് വെട്ടിയെല്ലാം ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, രാത്രിയാവുമ്പോ എടുത്ത് ചൂടോടെ എടുത്ത് ആവുമ്പോ കഴിക്കാലോ വറുത്ത് ഇപ്പ ഉച്ചക്ക് ഉം ഇവിടെ അങ്ങനെ ഈ വൈകിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാ വീടുകളിലും വൈകിട്ട് ഉച്ചത്തെ കറി ഉണ്ടെങ്കിലും വൈകിട്ട് അപ്പോൾ ഫ്രഷ് ആയിട്ട് കറി വെക്കണം. കറി വെക്കോ? ചീനിയൊക്കെ വാങ്ങിച്ചിട്ട് മീനിട്ട് ഇത് കപ്പ ബിരിയാണി ആ ഒണ്ടല്ലോ.
ആം
അതെ പോലെ മീനും കപ് പ്പയും കൂടെ ഒക്കെ ഒരുമിച്ച് മിക്സ് ചെയ്ത് അങ്ങനൊക്കെ അതാണ് കൂടുതലും വൈകി രാത്രി നേരത്തൊക്കെ എടുക്കുന്ന വൈകിട്ട് മീൻ കൊണ്ട് മത്തി, അയില ഇക്കെ കൊണ്ടുവരുന്നെങ്കിലാണ് ഇതൊക്കെ ചെയ്യുന്നത്.
ആയി ശെരി ഞങ്ങള് ഇവ് വൈകുന്നേരങ്ങളിൽ കിട്ടാറുണ്ട്ട്ടാ അങ്ങട്‌ ഏ സെന്ററിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മീൻ കിട്ടും. ഏ അപ്പോ കൊറച്ച് നല്ല ഫ്രഷ് മീൻ അതപ് അപ്പോ ചെലപ്പോ കടൽ നിന്ന് പോയി പിടിച്ചു കൊണ്ടുവന്ന അപ്പ തന്നെ കൊണ്ടുവരണതാന്ന് തോന്നുന്നു ഇവിടേക്കൊക്കെ.
ആഹ്
അപ്പം മാത്രം കിട്ടും ഞങ്ങ ക്കെ പിന്നെ പകെൽ കിട്ടുന്ന മീനൊ ക്കെ എന്താ പറയാ ചി ഞ്ഞ പോൽത്തെ മീനൊക്കെ കിട്ടും അടെക്ക്
ഓ ഇവ്ടെ പിന്നെ നമ്മള് ബുദ്ധിമുട്ട് വരാച്ച ഈ കടല് ഇങ്ങനക്കെ എന്തെലും മഴയും കാറ്റും ഒക്കെ ആണെങ്കി പോവാതിരിക്കുമ്പ മീനൊന്നും കിട്ടത്തില്ല
ആഹ്
അപ്പ ഇവ്ടൊക്കെ ഒള്ളവെർ ആഹ് ഇപ്പ ഇവ്ടൊക്കെ ഉള്ളവെർക്ക് പക്ഷെ പച്ചക്കറി നമ്മെൾ ചെല ഈ പ്രൊ ഈ ബോ അച്ചന്മാർക്കൊക്കെ പച്ചക്കറിയൊക്കെ ബുദ്ധിമുട്ടാ അവര് ഈ പണ്ട് തൊ ട്ടെ കണ്ടിന്യൂസ് ‌ മീൻ കൂട്ടുന്നോര് അല്ലെ? അപ്പം അവർക്ക് മീൻ നിർ നിർബന്ധവാണ് സ്ഥിരായിട്ട് നിർബന്ധവാണ് ന നമുക്കൊന്നും ഇവടെ ആഹ് അതെ അതെ ഇവിടെ ഇവിടെ എനിക്കും ചേ ട്ടനൊന്നും അങ്ങനെ നിർബന്ധവില്ല ഞാനും ചേട്ടനും കുഞ്ഞു ഒള്ളൂ ഇവടെ അപ്പം ചേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒക്കെ അവര് അവർക്കൊക്കെ മീനില്ലാതെ പ റ്റത്തില്ല ചേ എന്റെ ചേട്ടന്റെ അച്ഛനാണ് മീൻ നിർബന്ധവാണ്. ഉം ഭയങ്കര ബുദ്ധിമുട്ട ആഹാരം കഴി കഴിക്കത്തില്ല വേണ്ടെങ്കി ചോറന്നും അങ്ങനെ